ഹലോ കേക്കണില്ലേ വലക്കും വാലെക്കും സ്ലാം എന്തൊക്കെ വർത്താനം നല്ല വർത്താനം ഉം ഭക്ഷണൊക്കേ
ഇല്ല ഒമ്പത് മണിയൊക്കെ ആവുമ്പോത്തെ കഴിക്കും ഉ അതെ ഈ കഴിച്ചോ
ആഹ് ഞങ്ങള് കഴിച്ചു ഞങ്ങള് നേർ
നേരത്തെ കഴിച്ചുല്ലേ അപ്പൊ എപ്പളാ കെടക്ക
ഞങ്ങള് പത്ത്മണിയൊക്കെ ആകും കുട്ട്യാൾക്ക് പൈക്കാണർഞ്ഞപ്പൊ അവർക്ക് വൈകൊടുത്തപ്പോ അയികൂടെത്തന്നെങ്ങ് കയിച്ചു എന്നാ പിന്ന കയ്യു കൈമ മുറിയായോണ്ട് തേ പത്രം കഴുകാനും ഇതിനൊന്നും കഴിയൂല അപ്പൊ മോളന്നാണ് കയുകല്
അ ആഹ് എന്താ മുറിന്റെ പാടിപ്പന്താ മാറ്റണ്ടോ
ആസ്പത്രി പോയി കെട്ടീക്കാണ് കയ് ഏഹ് കൈയിന്റാടെ കുത്തി പയ്ത്ത്ണ്ടായ്ക്കാണ്ടേ പോളും പോലെണ്ടായിക്കാ അപ്പോ
അസ്ത്രീ പോയി കെട്ടിയപ്പോ വെള്ളം നനക്കാൻ പറ്റൂലാർഞ്ഞ് ഡോക്ടർ
കുട്ട്യോളൊക്കെത്രണ്ണണ്ട്?
ആഹ് മൂന്നാള്
ഉം
ആഹ് പഠിക്കാണ്
എ വല്ല്യാള് എത്രേലാ?
അഞ്ചിലാണ്
ചെർദോ
ഉം ചെറ്ത് മൂന്ന് വയസാകാനായി
ഏഹ് അവളെ ചേർത്തിട്ടുണ്ടാവൂലലെ അ ഓന ആണാ പെൺകുട്ടിയ ഏഹ്
എന്താ ചോറിനൊക്കെന്താണ്ടായിര്ന്നെ പ്രത്യേകായിട്ട്
ഏഹ് ഫുഡ്ന്ന് തേങ്ങാചോറാ വെച്ച് ക്ക്ണേ ആഹ് തേങ്ങാ ചോറും ബീഫ് കറി ഈ നേർച്ചക്ക് കറി വെക്കണ കറി ഉണ്ടാവല്ലോ ഒക്കപ്പാലിട്ട് പൂള പിന്നെ കുമ്പളങ്ങ കേങ്ങ് അങ്ങനെ ഒക്കപ്പാട് ട്ടൊരു കറി നർച്ച പച്ചക്കറിയൊക്കെണ്ടാക്കലുണ്ടോ?
എനക്ക്
നീർച്ച കറിപോലെ ഉണ്ടാക്കലുണ്ട
ല്ല അതെങ്ങനെ ഇണ്ടാക്കല്
അത് പിന്നെ മ്മൾ എർച്ചി ആദ്യം വെച്ചിട്ട് അയ്ക്ക് പിന്നെ അത് വെന്തിട്ട് പൂളക്കഷ്ണം ഉണ്ട് വേവിക്കാ
അയിലേ അയിന്റെ കൂടെ തന്നെ വേവിക്ക
അയിന്റെ കൂടല്ല അത് ഒന്ന് എറച്ചി കുറച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വേറെ വേവിച്ചാലും പറ്റും ന്നട്ട് പിന്നെ ഐക്ക് ഇടാ, പിന്നെ കുമ്പളങ്ങ ഇടാ പിന്നെ അമക്ക് ചാ ഒ ഇപ്പോന്നറഞ്ഞാല് എറച്ചിക്ക് കൊറച്ച് വേവ്ണ്ടാവോണ്ട് നമ്മള് ചിക്കൻ വെക്കാണെങ്കിൽ ഒക്കെ ഒപ്പ് പ്പതാ പൂള മാറി തെളപ്പിക്കണം. പൂള ചെലപ്പോ ഒന്ന് ചെലപ്പോ കൈപ്പ് വല്ല്യ പുളൊക്കേണെങ്കിലേ ഒന്ന് തളപ്പിച്ചിട്ട് ഇടാണെങ്കില് കൊഴപ്പണ്ടാവൂല്ല ബീഫ് ആവുമ്പോ കൊർച് കുറച്ച് വേഗ് കൂടുതലല്ലേക്കാം അപ്പ പ്പടാൻ പറ്റൂല ആഹ പിന്നെ ലാസ്റ്റ് നമ്മള് ഈ തേങ്ങ ചുടോല്ലോ അത് ഒന്ന് ചുട്ടിട്ട് പിന്നെ ചെർതാക്കി നുർക്കികാണ്ട് കറിയിലിട്ടാല് നല്ല ടെസ്റ്റ് ആക്കാം
അതെ അഛേക്കടാ
ആഹ് എറചീക്ക്ഇട. നമ്മള് എറച്ചി പിന്നെ വെര് വറ്റുമ്പോളും ഇടലുണ്ട് ഞങ്ങൾ അങ്ങനെ വെക്കും വര്റ്റുമ്പളും എറച്ചി തേങ്ങ ചൂടും ആഹ ആ തേങ്ങ ചുട് ചു കടക്കുമ്പോ രസക്കാ ഈ ചുടണ ആദ്യം ആഴ തീയിലിട്ട്ങ്ങാണ്ട്
ആഹ ചെയ്ത് ആ ആ അവര് കേട്ടട്ടില്ല അങ്ങനെ എന്തേ ചോയ്ച്ചിന് എങ്ങനെ ഇണ്ടാക്കല് ന്നൊക്കെ
ആഹ അപ്പൊ ഞങ്ങള് അങ്ങനെയൊക്കെ ന്ന് ഇണ്ടാക്കിആണ്ട് ന്ന്
അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം
ആഹ് അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയോക്ക് നമ്മള് ബീഫ് വര്റ്റുമ്പോളും ഇടും ബീഫ് വറ്റുമ്പോ തേ മാരിക്കെന്നെ ചുട്ട്ട്ട് ചെറുതാക്കി ഇങ്ങട്ടറിഞ്ഞി താണ്ട് ബീഫ്ക്ക് ഇടാ. കഷ്ണം ചെറുതാ ആഹ ചെരട്ടോട് കൂടിച്ചുടണം ന്നിട്ട് പിന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാണ്ട് ബീഫക്ക് ഇടാ ഉം. ഇവിടെ എല്ലാർക്കും അങ്ങനത്തെ കറി ഇഷ്ടാണ് പോപിന്നെ അങ്ങനെ എടക്കെടക്ക് ഞങ്ങള് ഇണ്ടാക്കും. ആ മക്കൾക്കും ഭർത്താവിനൊക്കെ ഇഷ്ടാ
ഈ വയ്യ എന്റെ വീട്ടിലാട്ക്ക്ണ്
വീട് വീട്ടിലാണോ അതോ മാ ഭർത്താവിൻന്റെ വീട്ടിലാണോ
ലാണ് ഈയ്യഅന്റെ വീടില്
അല്ലേ ഞാന് ഭർത്താവിന്റെറെ വീട്ട്തന്നെണ് ഞക്ക് സ്കൂള് മദ്രസ ഒക്കെ ഉണ്ടാവോണ്ടേ വിരുന്നു പോകാൻ പറ്റൂല്ലല്ലോ
പറ്റുല ആ അതെ ഞാന അങ്ങനെ തന്നെ ഇന്നുണ്ടെര്ന്ന്
ഞങ്ങള് പ്പൊ ഇന്നാലെ മുഹരം പത്തു പത്താകോണ്ടും ഒമ്പാതാകോണ്ടും വിര്ന്ന് പോകാപറ്റീല്ല വീട്ടില് പണിയാകൊണ്ട് അങ്ങൾക്ക് കല്യാണം ണ്ടാവോണ്ട്
ആഹ ആഹ ആഹ അതെവിടന്നാ പെണ്ണ്?
അത് തിരൂര് ഭാഗത്ത്ന്നാണ് ഈ കൊട്ടക്കെ
ആഹ ആഹ
ഭാതന്നാ
ഇങ്ങളെ വീട് എവ്ടെ
ഞാ മലപ്പുറാണ്
മലപ്പുറോ? ഉം മലപ്പുറം എവ്‌ടെ
കൊണ്ടോട്ടി
കൊണ്ടോട്ടിയോ
ഉം അല്ലെ ഇപ്പ മ്മ ഭർത്താവുണ്ട് കുട്ടികൾ മൂന്ന് കുട്ടികൾ ഉണ്ട്. അങ്ങനെ
ഭർ വേ ഭർത്താവിന് അനിയന്മാര് എട്ടന്മാരൊന്നുല്ലേ?
ഇല്ല ഇല്ല.
ആ നാത്തൂന്മാരുണ്ടോ?
ആ എങ്ങനെ?
ഒരു നാത്തൂന് രണ്ടു നാത്തും മാരോ?
ഉമ്മ
ഭക്ഷണങ്ങളൊക്കെ എല്ലാം ഇണ്ടാക്കാൻ അറിയില്ലേ? ബിരിയാണി,
ആഹ് ഞാന് പി ഉമ്മേന ഉണ്ടാ ക്കെലൊക്കെ ബിരിയാണിയൊക്കെ
ഏ
ഉമ്മനെ ഉണ്ടാക്കാറ്. ഞങ്ങക്ക് ആ ഞമ്മള് ബിരിയാണി, ന്ന്യാവെക്കല്. ബിരിയാണി ഒക്കെ
വല്ല പെരുന്നാക്ക് മുമ്പ് ബിരിയമ ല്ലോ മാറി മാറിയാല് ഒട്ടക്കല്ലേ
എങ്ങനെ?
പിന്നെ നിങ്ങളെന്താ ഇന്ന് ഫുഡ് ഒക്കെ ഉണ്ടാക്
ഞാന് സാധാ ചോറാണ്. പിന്നെ വെള്ളരി ചക്കക്കുരൊക്കെ ഇട്ടിട്ട് കറി മഞ്ഞൾപ്പൊടി ഇട്ടട്ട് തേങ്ങ അരച്ച കറിയാണ്. ഉം
മീൻ ഫിഷ് മീനൊക്കെ വാങ്ങാറുണ്
ആ ഇന്ന് മത്തിയാണ് മത്തി പൊരിച്ചത്. ഇപ്പൊ ഞാന് വെണ്ടക്ക ഉപ് പ്പേരി ഇണ്ടാക്കിക്കോണ്ട് ഇക്കാണ്.
ആ അയ്‌ലേക്ക് വെർലുണ്ടാവൂലേ? മീ വണ്ടിയൊക്കെ വരിയാക്കും ല്ലേ?
ഇല്ല നമ്മള് വാങ്ങ്ച്ച് ഇവിടെ ഉണ്ട് നമ്മടെ അങ്ങാടിയിലേന്ന് കിട്ടും. പ്പ അവിടെ പോയിട്ട് വാങ്ങിക്കും. വണ്ടി വരില്ല. ഉം ഉം ആ പോയി വാങ്ങും. ഉം നീ മന്തിയൊക്കെ ഉണ്ടാക്കൂലേ?
ആ ഇണ്ടാക്കേ ല്ലണ്ട്
ന്തിയൊക്കെ എങ്ങനെ ഇണ്ടാക്കല്?
മന്തി നമ്മള് സദാ പോലെതന്നെ ഒരു വലുതൊക്കെ സവാള മതി. എന്നിട്ട് അത് വയറ്റി റ്റീട്ട് പിന്നേക്ക് പൊടിയളൊക്കെ ഇട്ടിട്ട്
ഉം ഇവിടെയി വാ ങ്ങിക്കല എന്റെമ്മ ഒക്കെ ഉണ്ടാക്കുമ്പോ ഉമ്മന്നെ പൊടി പൊടി വീട്ടിലുണ്ടാക്കും.
ഞങ്ങള് വീട്ടിലുണ്ടാക്കല്ലേ ഇവിടെ എൻ്റെ ഉപ്പാന്റെ ഏട്ടന് ഒരു കട ഉണ്ട്. അവിടെ ഒൽ ക്ക് കപ്സ ക്കച്ചോ കപ്സൻ്റെ ഇതാണ്. അയില് മന്തി മസാല എല്ലാം എല്ലാ മസാലയും ഞങ്ങൾ അവിടന്ന് കൊണ്ടുവരലാണ്. ഓലവിടെത്തന്നെ മില്ല് ഇട്ട് കാണ്ട് പൊടിച്ചാണ്.
ഉം എന്റെ വീട്ടില് പോയ മ്മ മന്തിയൊക്കെ ഉണ്ടാക്കണെങ്കില് ന്നെ അപ്പത്തി നല്ല ടേസ്റ്റ് നല്ല രുചിയാണ്. പൊടി ഉമ്മാന്നെ വീട്ടിൽ ഉണ്ടാക്കും
ആ വീട്ടില് എന്തക്കക്കല്ലേ ആ ആ ഇവിടെ ഞങ്ങളെ ഉപ്പാന്റെ ഏട്ടനെ ഉപ്പാന്റെട്ടന് ഒരു കടയിണ്ടായി ട്ടോ ഇല്ല ഏട്ടനൊക്കെ മരിച്ചു പോയി. അപ്പൊ മക്ക കളാണ് ഇപ്പാന്റെ വ ഇതിലെല്ലാരും പോയി. ഇപ്പന്നൊള്ളു ബാക്കി അനിയന്മാര് ഏട്ടന്മാര് പിന്നേ... അമ്മായി ഒക്കെ പോയി.
മ്
ഒക്കെ കാൻസറ് ഒക്കെ അല്ലെ ക്കെ ചെറുപ്പക്കാരന്നാണ് അതോര് ക്യാൻസറയ്ക്കാണ്ടും ലിവറിന് കേട് അങ്ങനെ ക്കയ്ക്കാണ്ടൊക്കെ പോയത്
അത് മൾട്ടിപ്
എ ഇനിപാക്കറിയിണതൊരനിയൻമാത്രൊള്ളു. ല്ലപ്പ പെങ്ങമ്മാര് മൂന്നാള് രണ്ടാള്ണ്ടായിന്ന് രണ്ടാള് പോയി
എ എ എ
മുത്താപ്പാര് രണ്ടാളും പോയോര് മുത്താപ്പ പെട്ടെന്ന് അറ്റാക്കേന്നു അങ്ങനെ പോയത് മരിച്ചുപോയി അ അ
മജ്ജ മജ്ജറിയിലെ ജൂരന്റെ മജ്ജക്ക് രണ്ട വർഷെങ്കിലും ഒരു രണ്ട വർഷം
ആ... കുട്ടി അംഗൽവാടിക്കൊക്കെ പോകോ..
ആ ഇല്ല്യാ.. ഒരു മൂന്ന് വയസ്സായി ആ അപ്പ വയസ കഴിഞ്ഞിട്ട് അ. മൂന്ന് വയസൊക്കെ കഴിഞ്ഞോട്ടെകരുതിനിക്കാണ് മൂന്നു വയസും രണ്ടു മാസം അ പയർച്ചിക്ക
മൂന്ന് വയസ്സായിപ്പോത്തിന് ന്റെ മകനെ കൊണ്ടാക്കീന്ന്
ണ്ടാക്കീല ആ... വലുത്പ്പത്രേലാ..?
വല്തൊമ്പീല് ഒന്നാറില് ഇക്കുറി ഒന്നിനെ എൽ കെ ജി ചേർത്തക്ണ്
ചേർത്ക്ക്ണ് ആ... നാലാമത്താണ്പ്പോ
ഏ ആ.. മൂന്നണ്ണോള്ളൂ മൂന്നെണ്ണം ള്ളൂ
ഞാൻ അങ്കനവാടി ആ... ട്ടി
പിന്നെനിർത്തി
ആ അതെന്റെ സ അങ്ങനെ സിസറന ആയി
എ
എന്തെ സിസേറിയനായ കാരണം
സിസേറിയനെ ഓപ്പറേഷനാവാൻ കാരണൊന്നുല്ല ഫസ്റ്റ്ത്തകുട്ടി ഇറങ്ങി വര്നില്ലാറഞ്
ആ
അങ്ങനെഒക്കായിക്കൊണ്ട് ചെയ്തു. പിന്നെ രണ്ടാമത് ഒന്നാമത് ചെയ്യിമ്പോ പിന്നെ രണ്ടാതാവുമ്പോ ഓപ്പറേഷനന്നേ ണ്ടാവല്ലൊ അ പിന്നയ്നുള്ളല്ലൊ പറ്റാ... പിന്നേന്തൊക്കേ.. ഭക്ഷണൊക്കെ ഇങ്ങള് കഴിച്ചിട്ടില്ലലെ ഭക്ഷണംന്ന് കഴിച്ചിട്ടില്ലാന്നല്ലെ പറഞ്ഞത്
ജവരോത് കഴിക്കിണ ഒമ്പണ്യായിലെ ഇഞാകഴിക്കട്ടെ ഓലൊക്കെപ്പവരും ഉം കഴിച്ചൊട്ങ്ങട്ടെ
കഴിച്ചോളൂ... ന്ന് എല്ലാ ഫുഡും രാവിലെക്കെന്ത്‌ ഫുഡാ.. രാവിലെ ഭക്ഷണക്കെണ്ടാക്കലച്ച
അധികം ഓട്ടടെന്നണ്ടാക്കല്
ഓട്ടടല് ഇഡ്ഡലി അങ്ങൻ തോക്കൊ ഇണ്ടാക്കലല് ആ ഞാൻ ന്ന് പിന്നെ വിളിക്കട്ടോ ആ
ആ